ഉം ഹലോ ഹലോ ആഹ് കേൾക്കാ ആഹ് കേൾക്കുന്നുണ്ട് എന്താ എഎന്താക്ക.
ഞാനിതാ ഇവിടെ ഇങ്ങനെ കെടക്കുന്നു കെടക്കുന്നു ചായ ഒക്കെ കുടി കഴിഞ്ഞിട്ടേ.
അതെ മോളോ മോളോ മോളോ മോനോ.
മോള് മോള് മോള്.
അതെ എത്ര വയസ്സായി.
അവൾക്കിത് പ പത്ത് മാസം കഴിഞ്ഞു പയിനൊന്നാം മാസാണ്.
ഏഹ് അത്ര ആയിട്ടുള്ളൂലേ ഇവടെ ഒന്നര വയസ്സാണ് ഒന്നര വയസ് യും പിന്നെരു നാല് വയസ്സും ഉണ്ട് ആദ്യത്തെ മോളാണോ ആദ്യത്തെ കുട്ടിയാ.
അല്ല അല്ല അല്ല ഏഹ് മൂത്തത് ഇക്ക് മൂന്നാമത്തെ കുട്ടിയാണിത്. ആദ്യത്തത് മോനാണ് പിന്നെ രണ്ടാമത്തത് മോള് മൂന്നാമത്തതും മോള്.
അപ്പൊ ഹസ്ബൻന്റെ ഏഹ് വീട്ടിലാണോ അതോ സ്വന്തം വീട്ടിലാണോ ഇപ്പൊ.
അല്ല ഞങ്ങൾ ഹസ്ബൻഡ് വീട്ടിൽ തന്നെയാണ് ഞാനിപ്പോ ഞങ്ങള് തറവാട്ടിലായിരുന്നു ഇപ്പോ മൂന്ന് വർഷായിട്ട് ഞങ്ങള് വേറെ വീട് താമസിക്കാണ് മാറി താമസിക്കൂലേ എങ്ങനെ ഇങ്ങളെ അവസ്ഥക്കെ എങ്ങനെ.
ഞാനും ഏഹ് ഇപ്പൊ കൂട്ട് കുടുംബയാണ് താമസിക്കുന്നത് വീട് വെക്കാനുള്ള പ്ലാനിങ്ങിലാണ്. നമുക്ക് കൂട്ട് കൂടുബായി നിക്കുമ്പോ നമുക്ക് ഒരു എന്താ പറയാ നല്ലവരായാലും തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ളരിതുണ്ട് ണ്ടാവുലല്ലോ ആഹ് അതന്നെ അതായത് മക്കളെ ന നമ്മക്ക് ക്കര് അതായത് അച്ഛനും അമ്മ മക്കൾ ഇവർക്കരു ഇത്ണ്ട് ഒര് ഹാ നസ്ണ്ട് സന്തോഷള്ളര് ലെ ഇത്ണ്ട് നമക്ക് ഫ്രീഡായിട്ട് സംസാ സാരിക്കാനും ഒന്നിനും കഴിയൂല.
അത് സത്യാണ് ഇപ്പം ഇപ്പം എനിക്ക് ഇങ്ങള് അത് പറയണത് ക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും കാരണം ഞാനിപ്പോ അത് അനുഭവിക്കുന്ന ആളാണല്ലോ.
ആഹ് പിന്നെ അതു അല്ല എന്താ നമുക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്ക്ണോണ്ടുംഇതിനോ ണ്ടും പറയല്ലട്ടോ. നമ്മക്ക് സ്പെഷ്യൽ എന്തെങ്കിലും കൊറേ ആൾക്കാരുണ്ടാവുമ്പോ നമ്മക്ക് ഏഹ് എല്ലാർക്കും കൂടി ഉള്ളത് വാങ്ങിക്കാനും കഴിയില്ല അപ്പൊ നമ്മള് അയി ട്ട് അങ്ങനെയും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനത്തെരു ഇ എനിക്കങ്ങനെ ഓരോ അനുഭവം അവിടെ രണ്ട് എളച്ചന്മാരും പിന്നെ അമ്മ അച്ഛൻ മരിച്ചു എളച്ചന് ചെറിയ രണ്ടാമത്തെ എളച്ഛന് ഏഹ് കല്യാണം കഴിഞ്ഞ്രു കുട്ടിണ്ട്.
ഉം ഉം
പിന്നെ ഞങ്ങള് എന്തിനേങ്കിലും ആവശ്യത്തിന് ഇന്നലും ഇന്നാലും ചെറിയ വീടാണ് വീട്ച്ചാ വീടിന് കുറ്റം പറയല്ലട്ടോ അങ്ങനെയല്ലാ നമ്മള് കുഞ്ഞ് കുഞ്ഞ് ബെഡ്റൂമുകൾല്ലേ പയേ വീട് അങ്ങനെ ആഹ് അങ്ങനെ ത ഒരു ഇതാണ് പിന്നെ അമ്മക്ക് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ആളാണ് അമ്മയ്ക്ക് പ്രാ എ എതാണ് അപ്പോ നമ്മക്ക് നമ്മളേടേതായ ഒരു ലോകണ്ട് ആ ലോകത്ത് ജീവിക്കൻ പ റ്റുന്നത് പിന്നെ ആകെ രാ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാ റൂമിന്റെ ഉള്ളിൽ കയർന്നേ ആ സമയത്ത് കുറച്ച് ചി കളിയും ചീരിയും. കുട്ടിളെ കൂടെയുള്ള ആ ഒരു സന്തോഷം ഇണ്ടാവും. അത് കഴിഞ്ഞ പിന്നെ എല്ലാരും അങ്ങനെ അഹ് ഹ് തെ റ്റ് അല്ലട്ടാ ഞാൻ പറയണത് എങ്ങനെ ആയാലും ശേരിക്കും പറഞ്ഞ ണ്ടുണ്ടെങ്കി നമ്മള് ഒരു കല്യാണം കഴി എനിക്ക് ഇണ്ടാങ്കില് ആൺകുട്ടിയ ഇക്കി രണ്ട് പെൺകുട്ടികളാ ഞാൻ അങ്ങനെ ആയിട്ട് പറയല്ലാ ആൺകുട്ടിളെ ഇല്ലാഞ്ഞിട്ട് പറയല്ലോട്ടോ നമുക്കൊരു ആൺകുട്ടി ഇണ്ടെങ്കിൽ പോലും. ഏഹ് ആ ആൺകുട്ടിള് കല്യാണം കഴിഞ്ഞാല് കൊറച്ചു ദിവസം നമ്മൾടെ വീട്ടില് നിക്കാ. അമ്മേന്റെം അച്ഛന്റെം കൂടെ അത് കഴിഞ്ഞ ശരിക്കും പറഞ്ഞ എന്റെ ഒരു അഭിപ്രായം ആട്ടോ ശരിക്കും പ
ഉം ഉം ഉംമ് അല്ല ഇനിയുള്ള ഇനിയുള്ള തലമുറ ഇക്ക് അങ്ങനെ തന്നെ ഉണ്ടാവോ ഇപ്പ ഇന്റെ മോനൊക്കെ എന്റെടുത്ത് പറയും. ഉമ്മച്ചി എന്റാടുത്ത് പറയണ് ഉമ്മച്ചി ഞാന് പിന്നെ കല്യാണം കഴിച്ച് മുന്നേ വീട് കൊറ്റിട്ട് കല്യാണം കഴിക്കൊള്ളൂന്ന്. കാരണം അവരൊന്നും ഞമ്മക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നുല്ല കാരണം അവരൊ ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും ഇനി വീട് വെച്ചിട്ടൊക്കെ കല്യാണം ഇപ്പ നമ്മളെ ഫാമിലിയിൽ തന്നെ ഇണ്ട് ഒരുപാട്. ങ്ങനെ കല്യാണം കാ വീട് ഹൗസ് വാമിങ്ങും കല്യാണം കൂടെ
അവര് പറയുന്നതിലും ഒരു തെറ്റില്ല. എനിക്കിപ്പോ മോൻ പറഞ്ഞല്ലോ ഇങ്ങനെ അതൊരു തെ ത്യായിട്ട് എനിക്ക് തോന്നുന്നു അതൊരു സന്തോഷത്തിന്റെ ഇതാ കാരണം എ എപ്പഴും നമ്മള് അങ്ങാടും ഇങ്ങാടും നല്ലൊരു സ്നേഹബന്ധം ഇണ്ടാവും. അങ്ങനെ നമ്മള് മാറി താമസിക്കുമ്പോ ആ ഒരു സ്നേഹം അത് എവടിക്കും. പോവൂല മറ്റേത് നമ്മളെന്താന്ന് അറിയോ ഒരുമിച്ച് താമസിക്കുമ്പോ ഒരു അടുക്കളേല്. ഏ ഏഹ് എടും നമ്മ ഇപ്പ ഞാൻ ഇതാ അടുക്കളേ കേറി എനി ഇക്ക് എടുക്ക ഇന്റെതായൊരു കാര്യാട്ടാ ഞാൻ അടുക്കളേ കേറുമ്പോ ഇനിക്കി ഇന്റെതായ ഒരു ഇത്ണ്ടാവും. ഇങ്ങനെ വെക്കണം ഇങ്ങനെ ചെയ്യണം.
ആ എങ്ങനെ ഇങ്ങനെ ചെയ്യണംന്ന് ആ ആ ആ ആഹ്
നേരെ മറിച്ച് വേറൊരു പെൺകുട്ടിക്ക് അങ്ങനെ ആവൂല. അവർക്ക് അങ്ങനെ ആവൂല ചെലപ്പോ ഞാ ഇന്നേ ആ എല്ലാവരും വ്യത്യാസം ഒള്ളവരാണ് അപ്പോ അവടെ ഒരു ചെറിയൊര് പ്രശ്നങ്ങൾ ഉള്ളോണ്ട് പറയല്ലട്ടോ ഞാന് ഒരു അഭി അഭിപ്രായം പറയാണ് അങ്ങനെ ഒരു പ്ര ഇത്ണ്ടാവും ഉള്ളിന്റെ ഉള്ളില് നമ്മള് പൊറമേക്ക് കാണിച്ചിട്ടില്ലെങ്കില് പോലും നമ്മള് ഉള്ളില് ഇണ്ടാവും അതിപ്പോ ഏതൊരു പെൺകു ട്ടിൾള്ക്കും ഒള്ളരാഗ്രഹാണ് ഭർത്താവും മക്കളുംമായിട്ടുള്ള ഒരു ഒരു ലോകം ആഹ് ലോകം വേറാണ്
പ്രത്യേകിച്ച് നമ്മള് ആഹ് ആണുങ്ങള് ചെൽപ്പം ഇത്ര ചിന്തിക്കൂല്ല പക്ഷെ പെണ്ണുങ്ങളായ നമ്മള് ഞാനൊക്കെ എന്റെ കെട്ടിയനോട് ഇപ്പളും ഇതാ ഇപ്പ നമ്മള് മാറി താമസിക്കാണെങ്കി പോലും ആൾക്ക് ബിസ്നസ്സണ് അപ്പ എപ്പഴും നമുക്ക് നമ്മളെ കൂടെ ഇങ്ങനെ അവൈലബിലായിട്ട് ഇണ്ടാവാൻ ചാൻസില്ല അപ്പോ ഞാൻ ഇങ്ങെനെ പറയും നമുക്ക് നമ്മളുടേതായിട്ട് കൊർച്ചേരം നിങ്ങക്ക് ഇവടെ ഇരുന്നൂടെ കുട്ടിയാളെ കൂടെ ഇരുന്നൂടെ മോൾക്കൊക്കെ ചെറിയ അപ്പ പയിനൊന്ന് മാസ് തേ മോൾക്കും കൂടെ അവരെ കാര്യാണ് ഭർത്താവിനെ അപ്പോ ഇങ്ങനെ പറയുമ്പോ ഞാൻ പറയും നിങ്ങക്ക് ഇമ്പര്ക്ക് വേണ്ടി ഇവിടൊന്നിരുന്നുടെന്ന് പറിം പക്ഷെ നമ്മള് ചിന്തിക്ക്ണല്ല ഓര് ചിന്തിക്ക്ണ് ഓര് ന നമ്മള് ഒ ഒന്നും കൂടെ സേഫ് ആക്കാൻ വേണ്ടീട്ട് എങ്ങനെ ഏൺ ചെയ്യാം ന്നുള്ളതാണ് അവര് നോക്കുന്നേ നമ്മള് ഓരോന്ന് കൂടെ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കും ചെയ്യാ അതാണ്
ഉം ഇന്റെ ഏട്ടന് ഒക്കെ അങ്ങനാണ് അയി ഏട്ടന് ഒരു കമ്പനിലാണ് വർക്ക് ഇന്റെ ഏട്ടനൊക്കെ ആഹ് ഏട്ടനൊക്കെ നമ്മള് വീട്ടിൽ വന്നാലും തന്നെ അങ്ങനെ അകത്ത് വന്നിരിക്ക അങ്ങനൊന്നും ഇഷ്ടല്ല അതായത് എ അത് ഞങ്ങള് കൂട്ടുകടുംബ ആയതോണ്ടാവും എന്താ എനിക്കറിയില്ല
തന്നേണ് ഇവിട്ത്തെ ആളെങ്ങനെ എന്താ പറയാ നമ്മള് തറവാട്ടില ആയിരുന്ന ടൈമില് ഇതേപോലെ നേരെമർച്ച് ഇന്റെ അനിയൻ എളച്ചന്മാരൊക്കെ അവര് പിന്നെ വൈഫുമാരെട്ത്ത് റൂമിലൊക്കെ ഉച്ചക്ക് കേറി കെട്കൊക്കെ ചെയ്യൂട്ടോ അതായത് അങ്ങനെല്ലാ ഉച്ചക്ക് റൂമ് കൊക്കെ വെരും പക്ഷെ ഈ മൻഷ് ഭയങ്കര ഒരു ഷെയിമുകേടാണ് എന്തോ ത അതായത് മുകൾ
അയ്യോ ഇ ഇതേ പോൽ തന്നെണ് ഇന്റെ അവസ്ഥ അനിയന് അനിയന് ഇതേപോലെ തന്നെആവും വർക്ക്‌ കഴിഞ് വന്ന ന്നാല് പിന്നെ ഓന്റെ ലോഗും ഓന്റെ റൂമും ഓന്റെ കു
ആഹ് റൂമുആയിട്ട് നിക്കും അതെ അതെ അതെ ഇത് നേരെ തിരിച്ചാണ് അപ്പം ഇന്നോട് പറിയണല്ലോ ഉമ്മി പി താഴത്തിണ്ടാവുമ്പോ ഇൻക്ക് മടിയനേ എന്താ ഓര് വിചാരിക്ക ഞാൻ പറഞ്ഞ് അയ്ന് എന്താപ്പം ഇങ്ങള് ഇങ്ങളെ കെട്ട്യോളെ എട്ത്ത്ക്കല്ലെ വര്ണേ റൂമ്ക്കല്ലെ വര്ണത് അവടെ സംസാരിച്ചിരിക്കാനല്ലെ എന്താപ്പം അതില് ആ ഭയങ്കര ഒരു ഷൈയിം കേടാണ്
ആഹ് ശരിക്കും പർഞ്ഞാ നമ്മള് പരസ് പരസ്പരം തമ്മിൽ സംസാരിക്കണം ഒരു ആഹ് അ അതിനായിട്ടരു സമയം വേണം സമയം കണ്ടെത്തണം നമ്മള് ഇപ്പോ
ഇപ്പൊ ഇങ്ങള് പറയുമ്പോ എനിക്ക് ഇങ്ങളെ കാര്യങ്ങൾ ഞാൻ സൈക്കോളജി കൊർച്ച് അറിയും നമുക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് പഠിക്കാനുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കേസ് വരുന്ന ഒര് സംഭവം എന്ന് പറയുന്നത് ഇതാണ് അതായത് ഈ അണ്ടർസ് സ്റ്റാൻഡിങ് ഇല്ല ലൈഫ് പാറ്റ്നേഴ്സ് തമ്മില് അണ്ടർസ്റ്റാണ്ടിങ്ങില്ല കാരണം ഇവരിങ്ങനെ എന്തൊ ക്കെയോ ചെയ്യുന്നന്ന് എന്തൊക്കേ ജീവിച്ചു തീർക്കുന്ന് കുട്ടിയേള് ഇണ്ടാവുന്നു ഏ ഒരു ഇതിലിങ്ങനെ ഒരു ഒഴു ക്കിലിങ്ങനെ പോകുന്നു പക്ഷെ ഇതില എന്താണ് ശെരി ഒരു റിയലായിട്ടുള്ള ലൈഫ് ആർക്കും ഇല്ല. അതില് തൊണ്ണൂർശ് തമാനം സ്ത്രീകളാണ് ഈ കംപ്ലയിന്റ് ആയിട്ട് വരുന്നത് എന്നാ പറയുന്നത് സേറ്
അതൊന്നാമത് എന്താ സ്ത്രീകള് വരാൻ കാരണം എന്താ സ്ത്രീകള് ഒരു ആഹ് കാരി കല്യാണം കഴിഞ്ഞാല് പുരുഷന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ജോലിക്ക് പോകും അവർക്ക് തന്നെ അവർക്ക് ടെൻഷന് ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷെ ടെൻഷൻ ഉണ്ടാവും എന്നാൽ ഈ ജോലിക്ക് പുറത്തിറങ്ങുമ്പോൾ ആൾ ക്കാരെ കാണുമ്പോ അവർക്ക് അതൊരു റിലാക്സിനേഷൻ ആണ് പക്ഷെ നേരെ മറിച്ച് പെണ്ണുങ്ങൾ എന്താ ചെയ്യണേ ഒരു പ്രസവം കഴിഞ്ഞാൽ നമ്മള് വീട്ടില് ഒതുങ്ങി ഇതൊക്കെ അവസ്ഥ അങ്ങനെ ഞാനൊക്കെ ജോലിക്ക് പോയിരുന്ന ഒരാളായിരുന്നു ഈ ജോലിക്ക് പോയ ആള് പെട്ടെന്ന് വീട്ടിൽ ഒതുങ്ങുമ്പോ ഉള്ളൊരു അവസ്ഥ എത്ര ഉണ്ടാവും ഡിപ്രഷൻ പോലാവും അതായത് നമുക്കൊരു ദേ ഷ്യം വരും പിന്നെ കുട്ടികൾ ഉള്ളത് കൊണ്ട് പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പോകണം
എന്നെ എന്റെ നേരെ തിരിച്ചാണ് എന്റേതെന്ന് പറഞ്ഞാല് ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് ഇവിടെ
ആഹ്
നമ്മളെ ഒന്നിനും വിടൂല ഒരു ജോലിക്ക് ഒന്നിനും വിടില്ല ഞാൻ പ്ലസ് ടുവിൽ പതിനേഴാമത്തെ വയസ്സിലാ എന്റെ കല്യാണം കഴിയുന്നത് ഏ നമ്മളെന്ത്‌ ചെയ്യാൻ അങ്ങനെ പതിനേ പതിനെട്ട് പോലും എനിക്ക് തികഞ്ഞിട്ടില്ല പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ പ്രെ ഗ്നന്റും ആകുവാണ് അപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹവായിരുന്നു ഉമ്മാടെ അടുത്തും ഉപ്പാടെ അടുത്തും ചോദിച്ചപ്പോ സമ്മയച്ചില്ല അതായത് ആ ഇനിയൊന്നും വേണ്ട ഇനിയിപ്പോ പഠി ച്ചിട്ട് എന്താക്കാനാ എന്നുള്ള ഒരു മൈന്റ് വന്നത് അപ്പോ പിന്നെ ഉമ്മയും ഉപ്പയും പറഞ്ഞ അതേപോലെ തന്നെയാ ഹസ്ബൻഡും കേൾക്കുക അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാന് എന്തേലും എനിക്കൊരു വാശിയായി കാരണം എനിക്ക് എന്തെങ്കിലും ഓൺലൈനില് ഇവര് എന്നെ പുറത്തേക്കല്ലേ വിടാൻ പറ്റാഴികയുള്ളു എനിക്ക് ഓൺലൈനിൽ എന്തേലും നേടണം എന്നുള്ള ഒരു വാശിക്കാണ് ഞാനൊരു സ്ഥാപനത്തില് ജോലി അന്നേരം കൊറോണ സീസൺ ആണത് അപ്പൊ അങ്ങനെ ഒക്കെ ഓൺലൈനിലേക്ക് മാറിയല്ലോ അങ്ങനെയാണ് ഞാന് പിന്നെ ഫസ്റ്റ് ഏർണിങ്സ് ഉണ്ടാക്കണത് ഇതുപോലെ ഞാന് ഒരു മുകളിലത്തെ റൂമാണ് എന്റെ റൂമ് ഈ വീട്ടിൽത്തെ ജോലി തീരുമ്പോ പത്തുമണി ആകുമ്പഴത്തേക്ക് ഒക്കെ വെവിച്ചിട്ട് അപ്പോ ഓരിക്ക് പരാതി പറയാൻ ഇല്ലല്ലോ ഒക്ക വേവിച്ചിട്ട് ഞാൻ റൂമിൽ കേറും എന്നിട്ട് ഞാന് എന്റെ ഫോണിൽ നോക്കിട്ട് ഇതിങ്ങനെ അന്ന് ഇങ്ങനെ അഡ്മിഷൻ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നേ ഏതായാലും ഞാന് ഒരു മാസം മാത്രം അഡ്മിഷൻ വർക്ക് ചെയ്തിട്ടുള്ളു അന്ന് തന്നെ മാക്സിമം അഡ്മിഷൻ കൊണ്ടുന്ന് കൊടുത്ത് ഫസ്റ്റ് അഡ്മിഷൻ വർക്കാ ചെയ്തിക്കണങ്കിലും പിന്നീട് എനിക്ക് തിരിഞ്ഞ് നോക്കണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നീട് ഞാൻ അവിടുന്ന് ഞാൻ ലീഡർഷിപ്പ് ഒക്കെ നേടി പിന്നെ അത് തന്നെ ഒരു കോഴ്സ് മാനേജർ ഒരു ഉം ഇണ്ടായിരുന്നു ഒരു പോസ്റ്റ് ഒഴിവ് ഇണ്ടായിരുന്നു അങ്ങനെ ഞാൻ അയിന് പതിനായിരം രൂപന്റെ ഒരു കോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതീന്ന് കിട്ടണ ക്യാഷ് ഞാൻ അതി തന്നെ ഇൻവസ്റ്റ് ചെയ്ത് പതിനായിരം രൂപ ഒണ്ടാക്കണ്ടേ ഒരു രൂപ പോലും ഞാൻ എന്ത് ചെയ്തില്ല എന്റെ ഹസ്ബഡിന്റെ വീട്ടുകാരോടും ഹസ്ബൻഡിനോടും ചോദിച്ചില്ല ഞാൻ അന്നിട്ട് അതിൽ തന്നെ കോഴ്സ് പഠി ച്ച് ഫസ്റ്റ് ഇന്റർവ്യൂ അത് സാറ് ഒരു ഇന്റർവ്യൂ നടത്തിയപ്പം സി ഒ മാര് സ ഇന്റർവ്യൂ നട ത്തി അന്നിട്ട് അതില് അഞ്ച് ആൾക്കാർക്ക് സെലക്ഷൻ കിട്ടിയതിൽ ഒരാൾ ഞാനായിരുന്നു അതായത് കോഴ്സ് മാനേജർ ആയിട്ട് രണ്ട് പോസിന് മാനേജ് ചെയ്യാന്നോള്ളത് ആയിരുന്നു നമ്മടെ ഡ്യൂട്ടി അതായത് നമ്മൾ അണ്ടറിൽ ഇന്റെ അണ്ടറിൽ ഇരുപ ത്തഞ്ച് ടീച്ചേഴ്സ് ഒണ്ടായിരുന്നു ഫുൾ ഓളിനോള് ഞാനാണ് ചെ ചെയ്തത് കാരണം മാന ടീച്ചേഴ്സ് ആ കറക്ട് ക്ലാസ് എടുത്ത് കൊടുത്ത് ഇല്ലെങ്കിൽ അവരെ ഒഴിവാക്കി വേറെ ടീച്ചേഴ്സിനെ വെക്കുക അവർക്ക് കറക്റ്റ് മൊഡ്യൂൾ ഒക്കെ നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കുക എനിക്ക് മാത്‍സ് ആരുന്നു വിഷയം എന്റെ വിഷയം വിഷയം അങ്ങനെ ഞാൻ എന്റെ ആ അതിൽ നിന്ന് പതിനായിരം രൂപ സാലറി വാങ്ങുന്ന ഒരാളായി ഞാൻ മാറി അപ്പൊ ഞാന് അതുവരെ സൈലന്റ് ആയി ട്ടിരുന്നു അപ്പൊ ഞാൻ എന്റെ കെട്ടിയോന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ജോലി കിട്ടി അപ്പോ അവർക്ക് മനസിലായി നമ്മള് വീനുള്ളിൽ ഇട്ടിട്ടും അങ്ങനെ ഞാൻ ഡിഗ്രി ചെയ്തത് ഡ്രോമ കോളേജില് സൈക്കോളജിയും പഠിച്ചു ഇനി എന്റെ ഒരു അഗ്രഹം ഞാൻ ഹീലിങ് തെറാപ്പി പഠിച്ചു ഒക്കെ ഓൺലൈൻ ത്രൂ പഠിച്ചു ഞാന് എന്റെ ആഗ്രഹങ്ങള് ഒക്കെ ഞാന് ഒരു ലാപ്ടോപ്പ് വാങ്ങി ആഹ് ഒരു ലാപ്ടോപ്പ് വാങ്ങി ഒരു ഫോണ് വാങ്ങി ഇത് ഒക്കെ കാണുമ്പോ എന്റെ കെട്ടിയോനിക്ക് ഇങ്ങനെ ഇവള് ഇത് എന്തൊരു പുല്ല് ആണ് ഇട്ടിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ കാട്ടണുണ്ടല്ലോ അല്ലോ ഒരു മൈയില് വന്നപ്പോ പിന്നെ ആളെ ഫുള്ള് സപ്പോ പോട്ടയി നിന്ന് അപ്പൊ ഞാൻ അപ്പഴാണ ആഹ് ഓക്കെ ഒക്കെ ഓക്കേ